ഹലോ
എവിടെയാണ് ഒരു വിവരവും ഇല്ലല്ലോ ഇപ്പോ
ഇവിടെ ഇണ്ട് മഴയൊക്കെയല്ലേ
ഭയങ്കര മഴയല്ലേ
അപ്പങ്ങനെകെട്ക്കന്നെ ഉം പൊർത്തന്നും എറങ്ങാൻ പറ്റുന്നില്ലല്ലോ.
ആഹ് ബെസ്റ്റ് ഇവ്ടെ ഇന്നൽത്തെ അപേക്ഷിച്ചിട്ട് ഇന്ന് കൊർച്ച് കൊർവാണ്.
ഇവിടെ ഇന്നൽത്തെ കാര്യംണ്ടായിരുന്നു ഇന്നു ഫുള്ളു മഴന്നെ.
അതെലെ
അതോണ്ട് ഇന്നും എവിട്ക്കും പോവാനൊന്നും പറ്റില്ല ഇപ്പൊന്ന് വിള്
ആ അഹ് ശെരി മഴാവധി ഉണ്ടോ അവിടെ ഇല്ലല്ലോ ഉം. മഴവധിയൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ?
ഏയ് മഴവദ്യോന്നും തന്നിട്ടില്ല ഇതുവരെ
മഴവധി.
ഉം ഉംഅവദ്യൊന്നുപ്പ ഈ ഇതിൽ വന്നിട്ടില്ലല്ലോ. അവിടെണ്ടാ അ അങ്ങനെ ആ ന്യൂസിലൊന്നും കേക്കന്നില്ല.
ആഹ് പക്ഷെ ഈ മഴയത്ത് വരാൻ ചാൻസുണ്ട്
ആഹ് ഇപ്പന്നും കേക്കുന്നില്ല അയ്ൻ അധികം ഈ ക എല്ലാ വർഷത്തെ പോലും ജൂൺ മാസത്തിലുള്ള മഴൊന്നുല്ല ഇപ്രാവ്ശ്യം മഴൊക്കെ കൊറവാണ്. മഴ തൊടങ്ങണലൊള്ളു. ഇപ്രാവ്ശ്യൊക്കെ എന്ത് മഴായിരുന്നു ജൂണിലൊന്നും പൊർത്തെർങ്ങാനേ പറ്റില്ല അമ്മാതിരി മഴ അതന്നെ അപേക്ഷിച്ചു നോക്കുമ്പോപ്പം ഉം ഇപ്പ മഴ തൊടങ്ങിയത് ജൂണും. ആഹ് ജൂൺ ഒന്നാംതീ തൊടങ്ങും മഴ ഇപ്രാവ്ശ്യം അങ്ങനെയല്ലല്ലോ ഇപ്പഴല്ലേ തൊടങ്ങീട്ടുള്ളു മഴാന്ന് പറയുമ്പോ രണ്ടീസം ആയിട്ടേള്ളൂ.
അതെ അതെ.
പക്ഷെ ആ രണ്ട് മഴ പെയ്യുമ്പോള്ത്തിനും എല്ലായിടത്തും വെള്ളം നിക്കലൊട്ങ്ങി.
ആഹ് അതെ അതെ അഹ് പിന്നെ അങ്ങനെയാണല്ലോ.
പിന്നെ വേറെന്താണ് ചായുടിക്കല് കഴിഞ്ഞാ.
ചായൊടി കൈഞ്ഞു ഇന്ന് കാര്യാട്ട്ണ്ടാക്കിട്ടില്ല അപ്പ വൈന്നേരത്തേക്ക് എന്തേലും സ്പെഷ്യൽ ഇണ്ടാ ക്കാന്നുള്ള പ്ലാനിങ്ങിലേര്ന്നു അപ്പ ബിരിയാണിണ്ടാ ഉംബിരിയാണി ഇണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇണ്ടാക്കിട്ടില്ല.
ആഹ് ആഹാ ഉച്ച. ക്കെന്താ ബിരിയാണിയ ചക്ക് ഉച്ചക്കെന്താണ്ടാക്കി.
ഉച്ചക്ക് സാധാ നോർമല് കുമ്പളങ്ങ കറി, ഫിഷ് ഫ്രൈ, ബിരിയാണി ഇപ്പൊണ്ടാക്കാണ്. വൈന്നാരത്ത്ക്ക്.
ഏഹ് രാത്രി ചോർന്നാനുള്ളതോ.
ആഹ്.
അഹ് ശെരി രണ്ട് നേരം വെക്കല്ണ്ടാവും.
ഇല്ല്യ
ഇന്ന് മഴയൊക്കല്ലേ അപ്പൊ നമുക്ക് എന്തേങ്കിലൊക്കെ ഇങ്ങനെ ഇണ്ടാക്കി തിന്നാ തോന്ന.
ആഹ് വെഷ്പ് കൂടുതലാ വെഷ്പ് കൂടുതലാ മഴയാതോണ്ട്.
അതാണ്.
നല്ല അട്പ്പ്തന്നെ വേ
ഉം അല്ലെങ്കി ഒരു നേരം ഇണ്ടാക്കാ തന്നെ ഭയങ്കര മടിയാ.
ഉം ഇതെന്തെങ്കിലൊക്കെങ്ങ് തിന്നാൻ തോന്നു.
ഉം. അപ്പൊനയ്ക്കോട്ടെ വിചരിച്ച് ഇന്നലയുനല്ല മഴയായിട്ടെന്തേലൊക്കെ ഇങ്ങനെ കഴിക്കാതോന്നരുന്നു അപ്പൊന്നു ഉണ്ടാക്കില്ല. ഇന്നെങ്കിലു ഇണ്ടാക്കാ വിചാരിച്ചു
മഴേയിട്ട് ഏഹ് തണുപ്പും വെശപ്പും പിന്നെ പൊർത്തുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പേടിം അങ്ങനെയാണല്ലോ, പകർച്ചവ്യാധിയള് നല്ലോണണ്ടല്ലോ.
ആഹ് ഇപ്പ അതന്നെ നല്ലോംണ്ട് പകർച്ചവ്യാധി ഞങ്ങൾപ്പോ അടുത്തട് ട്ടക്കൊ ആൾക്കിപ്പോ വയ്യാണ്ട് ഇന്ന് ഡിസ്ചാർജ് ഇന്നലെ ഡിസ്ചാർജായി വന്ന്ട്ടൊള്ളൂ
അയ്ശെരി ആഹ് പനി പനിം ലൂസ്മോശനും
ഇന്നെനിക്കുതേ ഇപ്പതാ തൊണ്ടവേദന തൊടങ്ങിട്ട് രണ്ടിസായി. കാണിച്ച ട്ട്‌ല്ലെന്ന് കാണിക്കണം മോനിക്കും ജലദോഷം ഏഹ്
ചൂടുവെള്ളങ്ങനെ വായില് പിടിക്കൂലേ, ഉം
ആഹ്
കൊറക്കെ നമ്മള് വീട്ടില്ള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പതുക്കെ കണ്ട് ചെയ്തുനോക്ക്, കാര്യയിട്ടല്ല.
ഉം, ചെയ്യണ്‌ണ്ട്
അങ്ങനെ ഞാൻൻട്ട് വിക്സൊക്കെ എടുത്ത് തലമ്മലാക്കി തേച്ചോക്കി അപ്പൊരു ഇതുല്ല അപ്പൊ ആഹ് ആഹ്
ഇഞ്ചി ഒന്ന് പതുക്കെ ചതക്ക, ഒരു ചെറിയ കഷ്ണടുത്തിട്ട് അതിലൊരു കല്ലു പ്പും ഒരുകുരുമൊളകും കൂടെ ഇട്ടിട്ട് ചതക്ക
ആഹ്
ഇന്നട്ട് അത് ഏഹ് വായലിട്ടിട്ട് ചവക്ക. നമ്മള് പിന്നെ ബാക്കി ചതക്കല് വായലിട്ടിട്ട് അങ്ങനൊരു രണ്ടുമൂന്ന് തവണക്കെത് കഴിച്ചാ ആഹ് ഇഞ്ചി തിന്നാവെക്കണം. ഇഞ്ചി കടിച്ച കൊരങ്ങൻ്റെ പോലെന്നൊക്ക കേട്ടിട്ടില്ലേ
ആഹ് ശെത് ആ ആ നീരെറക്കണാ?
ആ നീരറക്കണം. നമുക്ക് ഈ മറ്റേ വിക്സ് മുട്ടായു സ്ട്രപ്സിൽസ് ഒക്കെ വരുന്ന ആശ്വാസ
ക്ഷെ അതൊക്കെ നമ്മക്ക് കഴിക്കാ മധുരണ്ടാവും. ക്ഷെ ഇത് അങ്ങനെല്ലല്ലോ
ആഹ് അതെ ഇത് കൊർച്ച് ബു ഇവിടെ കുട്ട്യേളൊക്കെ നല്ല സ്മൂത്തായിട്ട് ഇര്ന്ന് കഴിക്ക്ണാണ.
ഏഹ്, കഴിക്കോ?
ഉം ആ കഴിക്കും മോളൊക്കെ നന്നായിട്ട് കഴിക്കാ ഉപ്പുള്ള കാരം കൊണ്ട് കൊഴ പ്പല്ലാന്ന് പറയാ, ആഹ് തൊണ്ടവേദനക്കു ചൊമക്കൊക്കെ ബെസ്റ്റാ
ചെലോര്‌ പിന്നെ ഏഹ് വ് വൈറ്റിന്നൊകൊക്കെ പിടിച്ചു കയിഞ്ഞാല് ചെറുനാരങ്ങിം ഇഞ്ചിയും കൂടി അത് കുടിക്കാൻ പറ്റും. കാരണ പുളും ഒരു എരിവും ഇതൊക്കെ കൂടി ഉപ്പൊക്കെട്ടിട്ട് അത് ആ അത് ഞാൻ കുടിക്കലുണ്ട്. പശെ ഇത് ഞാൻ നോക്കിട്ടില്ലാ
ആഹ് ഒന്ന് നോക്ക് പെട്ടെന്ന് മാറും. നമ്മടെ ചങ്കരി ക്കന്നൊക്കെ പറയില്ലേ
ആഹ് ചങ്കരിക്കണ പോലെ തന്നെ. ഉം ഉം ചെയ്തോക്കണം, ചെറിയ ഈ കഷ്ണം ഇഞ്ചിയോ വെൽതോ?
ആഹ് ചെർത് നമ്മക്ക് എത്രയാണോ കഴിക്കാൻ പറ്റ, അപ്പൊ ഞാനൊക്കെ ചെറിയഷ്ണ ൻക്ക് തീരെഷ്ടല്ല. ന്നാലു ചൊമച്ച് ചൊമച്ചിറ്റ് അങ്ങേ അറ്റത്തെത്തുമ്പോ എന്തെലു
ഉം
അപ്പോ ഈ ഇത് പരി
ആഹ് ആ അയ് ശരി മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
മക്കളൊക്കെ സ്കൂളില്ഇട്ട് ഇവിടെ അടുത്ത് വെള്ളം പോകണ്ട് ചാല് പോലെ
ആഹ്ആ ആ..
ഒരു പാലത്തിന്റെ കൂടെ അങ്ങനെ ചെറുതായിട്ടേ അപ്പൊ അത് അലി കളിക്കാൻ പോകും വൈകുന്നര ആയിക്കഴിഞ്ഞ..
എന്ത് വെള്ളം?
ഈ ഇങ്ങനെ കൊള്ളംനറഞ്ഞിട്ട് വരൂല്ലേ?
ആഹ് അതൊക്കെ ഭയങ്കര ഇതല്ലേ ആണ് അതിലൊന്നും കളിക്കാൻരിക്കൻ നല്ലേ..
ഉം പറഞ്ഞിട്ട് കാര്യാല്ല അയല് അയല് ചെറുമീനുകളൊക്കെ വരുന്ന കാരണം കൊണ്ടേ
ആഹ് അല്ല മഴക്കാലത്ത് ഒരു വെള്ള ത്തിലും വെള്ളത്തില് കളിക്കാതിരിക്കാൻ നല്ലത്. ഇപ്പോ നല്ല പനി ഇള്ള മതിയുണ്ട് കൊതകിന്റെ ഒക്കെ ഭയങ്കര ശല്യമള്ള കാരണേ ഡെങ്കിപ്പനി എല്ലാം ഉണ്ട്പ്പോ
ഇപ്പനെയൊക്കെ ഇവിടെ അടുത്ത കൂടെയൊക്കെ പറയണ കേൾക്കുണ്ട് അടുത്തല്ല കൊറച്ചകലായിട്ട് മറ്റ് മറ്റേത് മഴ സീസൺ വെയില് മഞ്ഞ് അങ്ങനെക്കെ ക്കെര്ന്നു ഇപ്പോസീസൺ മാറി ഇപ്പൊ ഡെങ്കിപ്പനി ഇത് ഇപ്പൊ ഡെങ്കിപ്പനി സീസൺ മങ്കിപ്പനി സീസൺ എലിപ്പനി സീസൺ അങ്ങനെയാണ് സീസൺ പൊന്നത്.
ആഹാ ആ അതന്നെ ഇപ്പ അതാണ്. മാറാ വന്നാല് എളുപ്പല്ലേ?
ഉം അതെ അതെ അതെ ഇന്ന് എന്തായിരുന്നു നാല് മണിക്ക് പലഹാരം ഇണ്ടാക്ക്യേ..
നാല് മണിക്ക് പലഹാരങ്ങള അങ്ങനെ ഉണ്ടാക്കലില്ല കൊറവാണ് ഇണ്ടാക്കല് ഒക്കെ മറ്റേ വറവ് സാധങ്ങ കായവറവ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കല് ചെചല നേരത്തൊക്കെ ഒരു തോന്നിച്ചന്ന പഴംപൊരി ഉണ്ടാക്കും പിന്നെ ഞങ്ങവിടെ റോഡ്സ് സൈഡില ആതൊണ്ടേ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ പോവും കടികൾ ആയിട്ട് പഴംപൊരി വീട്ടിലുണ്ടാക്കണ നേരത്ത് കഴിക്കാൻ പറ്റും അവര് വീട്ടിലുണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ട് രണതാ..
ആഹ്.
കട്ട്ലെറ്റ് അങ്ങനൊക്കെ ആയിട്ട് പത്ത് രൂപ കൂടെ കടിയൊക്കെ മാറി പതിനഞ്ചായി
ആഹ് ആണെ പൊറത്തു നിന്ന് നോക്ക പണിക്കടന്നുണ്ടെങ്കി നല്ല പൈസ വേണിപ്പൊ
ഉം എപ്പഴും മേടിക്കൊന്നില്ല.
ഉം ഞാന്
ഒക്ക ഫുള്ള് മേടിക്ക് ഉം.
മാക്സിമം ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ് വെല കൂടുതലും പിന്നെ ഈ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്ക ത്തള പേടിം.
ഉം. ഇവരെ നമുക്ക് മേടിക്കാം കാരണം അവര് വീട്ടിൽ ഇണ്ടാക്കിട്ട് കൊണ്ടുവരണതാ
ആഹ്
അയ് ഭാര്യയും ഇതക്കെ ക്ഷ കടയിൽന്നൊക്കെ നമുക്ക് പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല പൊരിച്ചയൽ തെന്ന വീണ്ടും വീണ്ടും വീണ്ടും യുസ പ്പം നാളെ അവരിപ്പോ എന്തായാലും കളയില്ലല്ലോ ഞമ്മളും കളയില്ല ഞാനും കളയില്ല പൈ ചോയ്ലെടുത്തക്കും.
ആഹ് അതെ അതെ. കൊറെയൊക്കെ നമ്മള് ഇണ്ടാക്കുന്ന അസുഖങ്ങൾ തന്നെയാണ്. എമ്മാണ്ട്
മീൻ പൊരിച്ചത് ഓയിലൊക്കെ കളയും പക്ഷേ ചിക്കൻ പൊരിച്ചത്. പഴംമ്പൊരിച്ചത് അതൊന്നും കളയില്ല എന്തെങ്കിലും
അതെ
കുപ്പില് എടുത്തക്കും ട്ട് വല്ല മീൻ പൊരിക്കുമ്പോ വീണ്ടും ഒയ്ക്കും അങ്ങനെ ചെയ്യല് ങ്ങളും അങ്ങനെന്നാ ചെയ്യല് ങ്ങ കളയോ.
ആഹ് അങ്ങനന്നെ ചെയ്യാ മീൻ പൊരിക്കുമ്പോ പിന്നെ കളയാനൊന്നും ഉണ്ടാവില്ല അത് ആഹ് മീന ക്കുള്ളത് മാത്രം ഇങ്ങനെ എടക്കെടക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് പൊരികൊള്ളൂ
ഓയിലിന് നല്ല നല്ല വെലല്ലേ ഓയില് എളുപ്പല്ല വേടിക്കാൻ
ഇപ്പൊ വെലക്കയറ്റും ജോലി കുറവും അങ്ങനെയൊക്കെന്നെല്ലേ പോണത്
ഉം
ഭയങ്കര വിലക്കയറ്റാലോ എല്ലാ സാധനങ്ങൾക്കും
കൊതുണ്ട അവടെ കൊതു
കൊതു അകത്ത് കൊറവാ ആഹ് പക്ഷെ പുറത്തിറങ്ങിയ നല്ല കൊതക്ണ്ട് നമ്മള് വൈകുന്നേരം ആയാ തന്നെ ജനലും വാതിലൊക്കെ അടച്ചിടും അങ്ങനെ പോണം ക്ക ആഹ് കൊതുകുതിരി ക കത്തിച്ചോക്കും ഒന്ന് കത്തിക്കും അല്ലെങ്കി എവിടന്ന അത് വരുന്നന്ന് തന്നെ അറിയില്ല
ഉം ഇവിടെ നല്ല കൊതു ആണ് കാരണം കാനണ്ട് ഫ്രണ്ടിലെ വെള്ളൊക്കെ പോവാന് റോഡായോണ്ട്
ആഹ് ഞങ്ങക്ക് ഇവിടെ കൊ ഒരു മൂന്നു നാല് വീട് അപ്പറത്ത് സ്ക്രാപ്പിന്റെ പരിപാടി ണ്ട് ഒരു വീട്ടി
ഏ
സ്ക്രാപ്പില്ലേ ആക്രി
ആഹ് ആഹ്
അത് കാരണം കൊണ്ട അവിടെ ദിവസം എപ്പോഴും വെള്ളം കെട്ടി നക്കുവല്ലോ റൊന്നില ഒരൊന്നിലയിട്ട പിന്നെ ഇപ്പ പഞ്ചായത്ത്ന്നൊക്കെ ആൾക്കാര് വന്നിട്ട് ഏഹ് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ കൊടുന്നിട്ട് എല്ലാടത്തും കൂടെ
ഉം ഉം ആഹ് അതന്നെ
പിന്നെ
പിന്നെ വേറെ എന്താ ആഹ് ആഹ് ശെരി ഞാൻ കൊറച്ചഴിഞ്ഞിട്ട് വിളിക്കാം
ആഹ് ഓകെ